കേൾക്കാമോ
ആ കേക്കാലോ
ആ ആ എവിടെയായിരുന്നു
ഓ കുഞ്ഞിന ഉറക്കാൻ വേണ്ടിട്ട് പ പോയതായിരുന്നു കുഞ്ഞ ഇപ്പ മോനെ സ്കൂള് വിട്ട പോകുന്നോണ്ട് രാവിലെ ഇപ്പ എണീക്കും മറ്റേതോ ഒൻപതരൊക്കെ ആവുമ്പോഴാണ് എണീക്കുന്നത്ത ആ അദ്ദേഹം അപ്പം ഏഴ മുക്കാലോക്കെ ഏഴര കഴിയുമ്പോ എതൊക്കെ എണീക്കും ഉറക്കത്തന്നാ അപ്പൊ രാത്രിൽ ഇങ്ങനെ ക്ഷീണമായി പക്ഷെ താമിച്ച കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ അത്ര നേരത്തെ എണീക്കണ്ടല്ലേ അത് കാരണം തന്ന താനേ തന്നെ നമ്മളെപ്പോ വിളിച്ചൊണ്ട വന്ന് കേയറ്റി കിടത്തി ഉറക്കുക അപ്പൊ ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേ കഴിച്ച് കുളിച്ച് കേറികെട മ് ന്നേരത്തെ അങ്ങ് ഒറങ്ങും ഇപ്പൊ ഒറങ്ങി ആശാൻ
കൂടെയാണോ കെടക്കുന്നു
ആ എന്റെ കൂടാ കെടക്കുന്നത് അല്ലാത് ആ മാറ് കെടക്കത്തില്ല ആ മാറി കിടക്കത്തില്ലന്നല്ല അമ്മേടെ അചച്ഛൻ്റേം കൂടെ പോയി കെടക്കും പക്ഷെ ഞാൻ മാറ്റികെടന്നതില്ല നമുക്ക് വല്ല കുഞ്ഞിലെ ജനിച്ച മുതലേ ന്നമ്മുടെ കൂടെ കെടക്കുന്നൊണ്ട് നമുക്ക് മാറ്റിക്കിടത്താൻ ഒരു ബുദ്ധിമുട്ടാ അത അങ്ങനെ കെട് കേട്ടില്ല ന്നരെ
അത് ശെരി ആ ഹാ
ഞ്ഞെന്തേ
ആ ഇവടെ ഒറങ്ങി ആള്
ആന്നോ ആഹാ എപ്പ എണീക്കും രാവിലെ
രാവിലെ ഞാന് അലാറൊം അടിച്ച് എനീക്കുമ്പോ എന്റെ കൂടെന്ന് എണീക്കും ചെലപ്പോ ഞങ്ങള് ആ ഞാൻ വെളുപ്പിന് അഞ്ചരക്ക് എണീക്കും ഹസ്ബൻ്റിന് നേരത്തെ പോൺ ഉള്ളത് കൊണ്ടെ കാപ്പിയൊക്കെ കുടിച്ചോണ്ടാ പോകുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ആർ റം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുവാണെങ്കില് ആള് അങ്ങ് ഒണരും ഇല്ലെങ്കില് പെട്ടൊന്ന് ഞാന് അലാറം ഓഫ് ഫാക്കി വെച്ചിട്ട് ഉണരുവാണെ പെട്ടെന്നൊന്ന് അവൻ്റെ കൂടെ കിടന്ന് പാല് കൊടുത്തിട്ടൊന്ന് തട്ടിക്കൊടുക്കും അന്നേരം ഓൻ കെടക്കും ചെലപ് പ്പെ എന്റെ കൂടെ അങ്ങ് ഒണരും ചെല ദിവസം അച്ഛെ കെട്ടി പിടിച് അചേടെ കൂടെ നെഞ്ചത്ത് കേറി കെട്ന്നങ് ഒറങ്ങിക്കോളും
ആഹാ എന്തുവാ അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടൊകെ ഒണ്ടാക്കി കൊടുക്കുന്നെ എന്തുവാ എന്തോ കഴിക്യും
എല്ലാം കഴിച്ചോളും ആർക്കാ കുഞ്ഞിനാണോ
ആ അത് കുഞ്ഞിന് കുഞ്ഞിന്
ഞിന് അങ്ങനെ സ്പെഷ്യല് ചെല ദിവസം എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും ആ കുറുക്കൊക്കെ ഒണ്ടാക്കി കൊട് ക്ക അ ഒന്നും ഇഷ്ടവല്ല പിന്നെ എന്തേലും കഴിക്കട്ടന്ന്ങ്ങാണ്ട് വെറയ് റ്റി എന്തേലും ഉണ്ടാക്കി കൊടുത്താലും കഴിപ്പില്ല ആള് കൂടുതലും ഏത്തെ ക്കെ ക്കെ കൊടുക്കും വലിയ പാടാ കഴിപ്പിക്കൻ ഏത്തക്കക്കെ കഴിപ്പിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഓക്കാനവാ
അതങ്ങനാ
ല്ല പാല് ഇഷ്ടവല്ല പാലൊക്കെ നമ്മളു സാധാരണ പിള്ളാര് കുപ്പിയിലൊക്കെ പാല് കുടിക്കുവല്ലോ ഇതങ്ങനെ കുപ്പിയിലാക്കി കൊടുത്താലൊന്നും കുടിക്കത്തില്ല. ആഹ് ആ അതെവിടെയങ്കിലും കൊണ്ട് ഞെക്കി ക്കി കളയും.
അടിപൊളി
ങ്ങനെ കുലുക്കി കുലുക്കി അതങ്ങ് കളയും. ഗ്ലാസിനകത്ത് പിന്നെ ഭയങ്കര ഇഷ് എന്തുവാ കട്ടൻ ചായ അത് ഗ്ലാസ്സിനകത്തേ കുടി എത്തൂള്ളു ചൂടാണെ പോലും അതങ്ങ് കുടിച്ചോളും കുഴപ്പമില്ല അഹ് പക്ഷെ എനിക്ക് തോന്നു എന്നാ ഒരു ആറു മാസ കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാം കഴിക്കുവാര്ന്ന് ദോശ അപ്പൊ ഇഡ്ലി അതക്ക് ക്കെ ഇഷ്ടമായിരുന്നു ചോറിന്റെ കൂടെ മോര് കാച്ചിയതൊക്കെ ഭയങ്കര ഇഷ്ടാ പക്ഷെ ഇപ്പൊ ഒരു വക കഴിക്കത്തില്ല
എ പിന്നെ വളരും തോറും രുചി അറിയമല്ലോ അപ്പൊ അത് അതായിരിക്കും ഇപ്പൊ ടേസ്റ്റ് ഒക്കെ മാറുന്ന സമയല്ലേ അത് അതായിരിക്കം കഴിക്കാത്ത വായിട്ട്
അതെ അതെ നമ്മൾ ഈ മത്തി ഉ മാങ്ങയിട്ട് പച്ചക്കറി വെക്കുവല്ലോ അത് ആളിന് വല്യ ഇഷ് അഹ് അത്ണ്ടെങ്കിൽ ഇച്ചിരി ചോറൊക്കെ കഴിച്ചോളും. ഈ മീനൊക്കെ മാങ്ങ ഇട് ട്ട് പച്ചക്കറി വെക്കുന്ന മീൻകറിയൊക്കെ ആണെങ്കില് വല്യ ഇഷ്ടവാ.
ആഹ്
ഞങ്ങൾ എടയ്ക്ക് ആണെങ്കിൽ ഒന്ന് വണ്ടറലേ പോയായിര്ന്നേ അവിടെ ചെന്നഴ്പ്പഴത്തേക്. ക്ക് അവിടെ അവിയലിനകത്ത് മാങ്ങാ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത് ഇത്ര ഞരടിയ ഞാൻ ചോറ് കൊട് ത്തു കുഞ്ഞിനാ അതുല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടത്
ആ അതേ അപ്പൊ മാങ്ങ അച്ചാർ അച്ചാറിട്ടയൊക്കെ വെക്കണം
ആ മാങ്ങാച്ചാറോക്കെ ഇഷ്ട്ടവാ ഞങ്ങള് കഞ്ഞിയും- പയറും ഒന്നിച്ചിട്ട് അടിച്ചിട്ട്- കുക്കറിനകത്ത് നമ്മള് കഞ്ഞിയും പയറും ഒന്നിച്ചിട്ട് വേവിക്കുവല്ലോ എന്നിട്ട് ഇതുപോല്ലേ ഞങ്ങള്- മാങ്ങ കൊറച്ച് ഒണക്കി അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവന് ഓരോ കഷ് ഓരോ ദിവസം ഇച്ചിരിക്കഞ്ഞി ആളിന്ന് ഭയങ്കര ഇഷ്ട്ടവ അപ്പൊ അതിനകത്തിട്ട് ഇളക്കി ഈ കൊടുക്കുമ്പോ ഭയങ്കര ഇഷ്ട അത് കഴിച്ചോളും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടവാട്ടോ പുളിയൊക്കെ വല്ലത
ആ സാധാർണ പിള്ളാര് പുളിയാടുപ്പിക്കാതെ എരിവും കഴിക്കും മധുരവും കഴിക്കും
ആ പക്ഷെ ഇവിടെ നേരെ തിരിച്ച മധുര മധുരം കഴിക്കത്തില്ല മധുരം കഴിക്കത്തില്ലന്നല്ല പായസമൊക്കെ നമ്മളിപ്പോ ഇച്ചിരി കൊടുക്കുവാണെങ്കിഒരു രണ്ട് മൂന്ന് സ്പൂണ് കുടിക്കും അവന് അപ്പോയത്തേക്ക് അങ്ങ് മതിയാവും പിന്നെ കുടിക്കത്തില്ല കു ഞ്ഞ് പിന്നെ അതുപോലെ ആ അങ്ങനെ പ്രത്യേ കിച്ച് വേറെ ചോക്ലേറ്റ് ഒക്കെ നമ്മള് കൊടുക്കോല്ലോ സാധാരണ പിള്ളേർക്ക് ചോക്ലേറ്റ് ഇഷ്ടവാന്ന് പറയും പക്ഷെ ഇത് എന്റെ മോന് അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുമ്പോ ഒരു വായൊക്കെ കടിച്ചിട്ട് പിന്നെ വേണ്ട ഉം ഇനിപ്പോ വളന്ന് വര ചെലപ്പം മാറു
മാറുവായിരിക്കും ഇവിടെ രണ്ട് വയസ്സുവരെ മു മുട്ടായി കഴിക്കാതില്ലായിരുന്നു കറക്റ്റ് രണ്ട് വയസ് വയസുവരെ അവന് മുട്ടായി കൊടുത് കഴിഞ്ഞാൽ ഒരു മുട്ടായി ഒരു മുട്ടായും കഴിക്കത്തില്ല ഇപ്പ ർന്നൂട്ടം മധുരവും കഴിക്കത്തില്ല പക്ഷെ രണ്ട് വയ അങ്ങോട്ട് കഴിഞ്ഞ അപ്പൊ ഞങ്ങള് മധുരത്തിന്റെ ആശന് മധുരം പായസന്നും വേണ്ട ഈ പറഞ്ഞ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല മു മുട്ടായി ചോക്ലേറ്റ് അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്ക് കഴിക്കും
ആ ആ
ആ മുഠായി കഴിച്ചു കഴിച്ചു കഴിച്ച ലാസ്റ്റ് പല്ലിന് പോടായത് ഉം പല്ലിന്റെ പോടൊക്കെ ആയിരുന്നു. അപ്പം അതും ഭയങ്കര ബുദ്ധിമുട്ടും വേദനങ്ങളൊക്കെ ആയി അങ്ങോട്ടേക്ക്തൊക്കെ ഉണ്ട് അപ്പൊ അവ ഈ മു ട്ടായി തിന്നിട്ടാ അങ്ങനെ ആയത് ഇനി ഇപ്പം പിന്നെ കൊറച്ച് ലിമിറ്റയി മുട്ടായി ഒന്നും അധികം കൊടുക്ക ഞാൻ മേ പൊതുവേ മുട്ടായി മേ കൊടുക്കത്തില്ല എന്നാ ത്തികുഞ്ഞ അപ്പ അതോണ്ട് വരുന്നവരും പോകുന്നവരും എല്ലാം മുട്ടായി അങ്ങ് മേടിച്ചു കൊടുക്കും ആ ഇനിപ്പൊ സ്കൂളി പോന്ന കാര്ണം പിന്നെ ഒ ട്ടും മുട്ടായി തീറ്റി ഇല്ല പോവ വരിക എന്നുള്ള രീതിലെ
ആ ഹാ പിന്നെ സ്കൂൾലൊക്കെ നേരത്തെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്ന്ന് പറഞ്ഞാ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ ഇങ്ങനെ ചോക്ലേ റ്റൊക്കെ കൊടുക്കുവല്ലോ പഷെ ഇപ്പൊ അങ്ങനെ എല്ല ഇ ഇപ്പോ ആ ചോ ക്ലേറ്റ്നൊക്കെ ഇപ്പ എന്തായാലും വെലയ നല്ല പൈസയാ ആ പൈസ ക് ഒന്നി പെൻസിലോ പേനെയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആണ് ഇപ്പോ സ്
സ്കൂളില് കൊടുക്കും ആന്ന് ആന്ന് കഴിഞ്ഞ കുഞ്ഞ അംഗൻവാടി പോയ സമയത്തെ ഇതുപോ നമുക്ക് അത് പോലെ ഞാന കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന് കേക്ക് മുറിച്ചിട്ടുണ്ട് അപ്പം വേറെ ര ണ്ട് മൂന്ന് പേരെൻ്റ്സ് ഇതുപോലെ അതിന് പകരം മുട്ടായോ ഇല്ലെ കി വേറോ കേക്കോ അങ്ങനത്തെ ഒന്നുവല്ല അതിന്ന് പകരം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു എറൈസറ് കട്ടറ് പിന്ന എന്താ സ്കെയില് പെൻ സില് എല്ലാം കൂടെ സെറ്റോടെ വാങ്ങ അന്നിട്ട് അയ്ന്റെ കൂടെ ഒന്നോ രണ്ടോ ബുക്കും കൂടെ ചേർത്ത് കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഓരോ കുട്ട്യോൾ ക്കും കൊടു കുവായിരുന്നു ഷ അതൊക്കെ പിന്നെ കുറച്ചൂടെ നല്ലത ക യൂസ് ആവോല്ലോ അവ
അതെ അതെ പിള്ളേർക്കപ്പ ഇഷ്ടപ്പെടുവെം ചെയ്യും അതൊക് ക ഭയ്ങ്കര സന്തോഷവായിരിക്കും
ആ സന്തോഷം അതാ യൂസെയ്യേം ചെയ്യാം അത് നമ്മക്കും കേടല്ലല്ലോ പിന്നീടാണേലും വെച്ചിരുന്ന നമക്ക് ഉപയേ
അതെ അതെ ആഹ
ഉ അങ്ങനെ ഇനിയിപ്പ പഴയുമ്പ സ്കൂളിലൊന്നും നമ്മ നമ്മക്കിനി കും ചോക്ലേറ്റ് ഒന്നും കൊണ്ട് ചെല്ലാൻ പറ്റ ല്ല ആയിരിക് എന്നുവെച്ചാ നമുക്ക് അറിയത്തില്ല ഇപ്പൊഴത്തെ എങ്ങനാണ് എന്നൊള്ളത്
ഉം ഉം
ആ ഒരു കവറ് മുട്ടായി ഒക്കെ മേടിച്ചുകോണ്ട് സ്കൂളിലോട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് ചെന്നപ്പ വരുന്ന ടീച്ചർമാർക്കും കൊടുക്കും ഇരിക്കുന്ന പുള്ളാർക്കും കൊടുക്കും
അതെ അതെ ആഹ അതെ കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്നാ ഈ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോ അത് അവർക്കറിയത്തില്ലല്ലോ പിന്നെ അവര് വാ കഴുകത്തില്ല ബ്രഷ് ചെയ്യത്തില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് ക്യാവിറ്റി വരും ആഹ ശരിയാ
അങ്ങന ബുദ്ധുപാലിനെക് വയ്യാഴ്യ വരുന്ന തന്നെ
ഉം ഹും ഹസ്ബൻഡ് എവിടെയാ പൊറത്താണോ
ആഹ വെളിയില പുള്ളിക്കാരൻ ആ അപ്പൊ ഇവിടെ ഞാനും അച്ഛൻ ചോക്ലേറ്റ് കൊണ്ടുവരും മറ്റ് അച്ഛനും ചോക്ലേറ്റ് അവിടത്തൊക്കെ പിന്നെ നല്ല ചോക്ലേറ്റ് ആയത്കൊണ്ട് എ കൊണ്ടു വന്നാലും ഒന്നോ രണ്ടോ ഒക്കെ വച് ചിങ്ങന ഒര് ഒരു ദിവസം ചിലപ്പോ ഒരെണ്ണംങ്ങാണം ചിലപ്പോ കൊടുക്കും അതി കൂടുതല് കൊടുക്കാൻ പറ്റത്തില്ല കാര മധുരം ഇവന് ഒരുപാട് കഴിക്കുന്ന കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ കൊണ്ടുവരുന്ന സാനം പാത്തു വെച്ചായിരിക്കും ചിലപ്പോ കൊടുക്കുന്നത് ഇവന്നെ ക ഇന്നനു നമ്മൾ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരുകവർ മുട്ടായാണെങ്കിൽ ആ ഒരു കവർ മു ട്ടായിം കുത്തിയിരുന്നങ്ങ് തിന്നോളും.
ആഹ്
കാലം പോലും വെക്കത്തില്ല നമ്മുടെ കണ്ണ് വെട്ടിയാ കവറ് മാത്രേ പിന്നെ കാണത്തുള്ളൂ അയ്ന്റെ അകത്ത് ആ അത് ഞമ്മഎന്ത പറയാ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെക്കെങ്കിൽ ഫ്രിഡ്ജീന്ന് എടുത്തോണ്ട് പോയി പാത്ത് വെക്കും നമ്മള് കാണ അതോണ്ട് അവിടെ പോഴിതിന്നും അങ്ങനെയൊക്കെ ഉള്ള ഇതാ പിന്നത് കാരണം പുള്ളിക്കാരനും വലുതായിട്ടങ്ങനെ അങ്ങനെ മുട്ടായൊ ന്ന മേടി പല്ലിനും വയ്യ വയറിനും കുഞ്ഞിനും മയ ഒന്നിനുംവയ്യാ പർഞ്ഞാ ഇതിന്റെടയ്ക്ക്
ആ ഹാ
വയറിനും കൂടെ വയ്യാത്തോണ്ട് ഒരു ഡോക് മുട്ടും നമ്മുടെ പറയാതില്ലേ ഈ മധുരമുള്ള മു മുട്ടായൊന്നും കൊടുത്തിരുത് കൂടുതലന്ന് പറ അതുകൊണ്ട് അങ്ങനെ മുട്ടായികൊടുക്കത്തില്ല ഇപ്പൊ അതെയ
ഉം ഉം പിന്നെ അവിടെ അടുത്ത അമ്പലൊക്കെ ഒണ്ടോ?
ആ ഉണ്ടുണ്ട് അയ്യോ ഇവിടെ കൊറേ അമ്പലങ്ങളൊണ്ട് കൊറേആ അമ്പലങ്ങളും ആഘോഷങ്ങളൊക്കെയാ ഇവടെ ഉത്സവൊക്കെ വന്ന് കഴിഞ്ഞാ ഞങ്ങടെ വീടി- ഫ്രണ്ടിലാരിക്കും. ഏതേലും ഒരു തെങ്ങിലോ തേക്കിലോ ലോ ആയിരിക്കും അവിടത്തെ ഒരു സ്പീക്കർ ഇരിക്കുന്നത് നേരം വെളുക്കുമ്പോഴതേക് ന മ്മടെ ചെവി പൊട്ടുന്ന രീതിയില ക്കും ആ ഒരു സ്പീക്കറിന്റെസൗണ്ടും ആ അമ്പലത്തിൽ ആ ഒരു ഈ കാര്യങ്ങളൊക്കെ സ്പീക്കർ കൂടെ കേക്കുന്നത്. നല്ല അനങ്ങ പക്ഷേ സംഭവം നമുക്ക് ക് മുറ്റത്തണ്ട് ഇറങ്ങേണ്ടി വരത്തില്ല ഈ സ്പീക്കറിന്റെ ഈ സൗണ്ട് കാരണം ഭയങ്കര സൗണ്ടാ എന്ന ഒന്നു കുറച്ചു വെക്കതൊന്നുല്ല ആ നമ്മടെ അയ്യത്തും കൂടെ ആയത് കാരണം ഭയങ്കര സൗണ്ടാ, ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചാലെന്താ വലിയ കൊഴപ്പോല്ലായിരുന്നു നമുക്ക് പിന്നെ ഇവിടന്നങ്ങ് കൊണ്ടു വെക്കുന്നല്ലേ വെക്കാ ന്താ പറ്റത്തില്ല എന്ന് പറയാനും പ റ്റത്തില്ലല്ലോ ആ അങ്ങനെ പിന്നെ ഉത്സവങ്ങളൊക്കെ വരുമ്പഴത്തേക്കും പോവും
ആണോ ആഹാ കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിനെ കാണിക്കാനൊക്കെ പോവൂലോ, അല്ലേ?
ഉവേ എന്റെ മോന് പിന്നെ ഉത്സവാന്ന് പറഞ്ഞാ ഉത്സവ പറമ്പിലായിരിക്കും പത്തു ദിവ സോം നമ്മുടെ ശിവരാത്രിക്ക് ഏ കാള ക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ഭയങ്കര ആ കാളകെ അങ്ങനെ പോ അപ്പം ഭയങ്കര ഡീജേ പാട്ടും മാ ങ്ങനെ കൊണ്ട് കാണുവല്ലോ ഉത്സവത്തിന് അപ്പ അതിന്റെ പുറകെ ആ അതിന്റെ പുറകെ തുള്ളാനും പിടിക്കാനും ഒക്കെ വേണ്ടിട്ട് ഞങ്ങള് മുൻനിരയിൽ കാണും.
ആഹാ ഈ കൊച്ചാളോ
പിന്നെ കൊള്ളാം ഞങ്ങള് ഒര് ഏഴെട്ട് മാസം ആയപ്പോഴത്തേക്ക് തുടങ്ങ് നിയ കയ്യിൽ ഇരുന്നോണ്ട് തുടങ്ങിയ ഡാൻ ഇപ്പ പിന്നെ റോഡിലിറങ്ങി കൊണ്ടാ ഡാൻസ്
ആഹാ കൊള്ളാലോ ഉം ഉം കൊന്നൊടുക്കു ആ ശെരിയ
ആ ശരി